ഹലോ ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എത്താ അന്റെ വർത്താനം
നല്ല വർത്താനം ഇങ്ങളെ വർത്താനെന്താ സുഖല്ലേ ഉം ഏഹ് ആഹ് ഫ്രണ്ട്സാക്ക് ഏഹ് കൂട്ടാര്ത്തിയക്കൊക്കെ വിളിച്ചിനോ
ആഹ് എപ്പളെങ്കിലൊക്കെ ഇങ്ങനെ വിള്ച്ചും ഞമ്മ
ഉം വുള്ച്ചാ നേരമാണ്ടല്ലല്ലേ കൂട്ടാര്ത്തിയക്കൊക്കെ വിളിച്ചാന് ഇട്ടാലേ മക്കളു ഒക്കപാടാവുമ്പോ ഒന്ന് ഒഴിവ്ട്ടണ്ടേ
ഉം ഇപ്പത്തെ കാല്ത്തൊന്നും ഒന്നിനും നിന്ന് തിരിയാൻ സമയല്ലല്ലോ
ആഹ് നിന്ന് തിരിയാൻ സമയല്ലല്ലോ അറിയാ ഓല് സ്കൂള്ട്ട് വരുമ്പോത്തിനന്നെ കൊറേ നേരാവും പിന്നെ എന്തായി പിന്നെ ഓലെ പഠിപ്പിച്ചെലും കജുംമ്പോത്തിന് പിന്നെ ഞമ്മക്ക് ഫോണ് കിട്ടണ്ടെ പിന്നെ വാണ്ടേ കുട്ട്യെ കുട്ട്യക്ക് വിള്ച്ചാനെ ഞാൻ ഇന്നലെ ഒരു കുട്ടാര്ത്തിക്ക് വിള്ച്ചീനു അപ്പൊ ഓളോള്ങ്ങനെ പറഞ്ഞീനി അമ്മക്ക് ത്രൊക്കെ പോണ്ടേന്നൊക്ക
ആഹ് അമ്മ ക്കെ ഞാനും അയെന്നെ വിചാരിച്ചെ അമ്മക്ക് എല്ലാർക്കുപാടെ അട്ത്ത ദിവസം ചെറിയൊരു യാത്ര പോയാലോ എങ്ങട്ടാ എങ്ങട്ടാപോണ്ട്യേ
യാത്ര പോയാലോറ്ഞ്ഞങ്ങാണ്ടേ ഞാന് ഇന്നലെ ചോയിച്ചിനു അപ്പൊ ഓളർഞ്ഞു ഇഞ്ഞ് മ റ്റ് ഇള്ളോല്ക്കോക്കൊന്ന് വിള്ച്ച് ചോയിച്ചോക് അപ്പൊ ഞാ പറഞ്ഞു എല്ലാര നമ്പറൊന്നു എന്റേട്ത്തില്ല എന്റെട്ത്തു കൊർ ച്ചാൾക്കാരെ നമ്പറ്ണ്ട് അപ്പ ഞാന് ഓല്ക്കൊക്കെ വിളിച്ചാണ്ട് ചോയിച്ചോക്കാ അമ്മക്കൊര് സല്ത്ത്ക്ക് പ്ലാൻ ചെയ്യാ അവട്ക്ക് പോകാന്നൊക്കെ പറ്ഞ്ഞ് ഞാന് അപ്പ ഞാന് അന്ക്ക് വിള്ച്ചിട്ട് ചോയിച്ചോക്കാ എല്ലാരുപാടെ അമ്മക്ക് പോവുമ്പോ രസല്ലേ ഒര് വ ബസ്സ്ത്തന്നെ പോയാ മതിയെ
ആഹ് ഇപ്പൊ കെ എസ് ആർ ടി സി പോവാലോ
ആഹ് കെ എസ് ആർ ടി സി പോയാ മതിയല്ലോന്നാ പൈസൊട്ക്കണ്ടെ ആവശ്യല്ലല്ലോ അയില് ഫ്രീയായിട്ട് കൊണ്ടോവല്ലോ
അതല്ലാ ഞമ്മളെങ്ങട്ടാ പോവ്ന്നന്ന് നല്ല പച്ചപ്പും തണ്പ്പ്ള്ളേതെ സ്ഥലത്ത്ക്കോ അതോ
ആഹ് അല്ലെങ്കി തണുപ്പില്ലെ ഊട്ടിക്കൊന്നും പോണ്ടാ മുനാറോ ആ ഭാത്ത്ക്ക് എവട്ക്കേലൊക്കെ പോവാ
ആഹ് ബീച്ച്ക്കോണോ ബീച്ച്ക്ക് ഈ സമയത്ത് പോവാനും പേടിയാല്ലെ
ബീച്ച്ക്ക്പ്പം പോവാനും പേടിയാണ് കാരണം ഇപ്പ ഈ മഴൊക്കെ ആവോണ്ടെ
ആഹ് അമ്മക്കയിനെ കുട്ട്യാള്ണ്ടായോണ്ട് ഒരുപാട് ദൂരം പോകാതെ
ആഹ് എരു കുട്ട്യാളീം കൊണ്ടോണ്ട്യേരും അമ്മള് പോവുമ്പം പിന്നെ ഇഞ്ഞ് ഓലെ കൊണ്ടാവാതെ ക്കാൻ പറ്റൂല്ലല്ലോ ഏഹ് അമ്മള്പ്പോലെ ഇവടെ ഇട്ട്ക്കാണ്ട് പോവാ പറ്റൂല്ലല്ലോ
ആരെങ്കിലും ഞാന് ഇവടെ ആരേങ്കിലൊക്കെ ഏൽപ്പിച്ച് പോവാ അമ്മക്ക് ഒറ്റക്ക് പോണന്ന്ണ്ടെ ഞമ്മള് എന്താ ഓലപ്പം നല്ലെ ചിർച്ച് കള്ച്ചൊക്കെ പോണന്ന്ണ്ടെങ്കില് ഓല് നട്
ആഹ് പോവും ഫ്രണ്ട്സ് ഓല് എന്താ പിന്നെ കൂട്ടാര്ത്ത്യളൊപ്പം പോകാണേറ്ഞ്ഞ ഓലെ മുന്ന്ക്കാക്കാ അപ്പൊ അമ്മക്ക് അവരിം കൊണ്ടോന്നോക്ക് കൊണ്ടോകാ ഞമ്മക്ക് ഇഞ്ഞ്പ്പോജ് വേറെല്ലാൾക്കൊക്കൊന്ന് വിള് ച്ച്ങ്ങാണ്ട് ഇന്റെട്ത്ത്ല്ലെ നമ്പർക്കൊക്കെ ഞാനോലോട് ചോയിച്ചോക്കിക്കാ ഞമ്മക്ക്ങ്ങനെ പോകല്ലെ എല്ലാര്ക്കുമ്പാടെ പോകാ രസല്ലേ ന്നറ്ഞ്ഞ്ക്കാണ്ട് പോവാ
അമ്മക്ക് പാ വ അമ്മള് സ്വന്തം വണ്ടിയിലാണേ ഞമ്മക്ക് പാട്ടൊക്കെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോവേനി
മതിയേനി ഞമ്മക്ക് കെ എസ് ആർ ടി ബസ്സ് ഇപ്പണ്ടാവോണ്ടേ അഹ് സുഖാണല്ലോ അയില് പോയാ മതീയറി
പോക്ണേം അറിയണ്ട ബാക്ക്യൊക്കെ അറ്ഞ്ഞാ മതി
ആഹ് വാക്ക്യോക്കെ അറ്ഞ്ഞാ മതി ഞമ്മക്ക് ആടെ പോയാ മക്കള്ണ്ടെങ്കി പിന്നെ അവ്ടെ പോയാ അമ്മള് കജ്ജിലെന്തായാലും കൊറ്ച്ച് കാശ് കര്തെണ്ട്യേരും
ആഹ് അതന്നെ
കാരണം അവർ അവർക്ക് വേണ്ടാത്തൊന്നുംണ്ടാവുല ഐസ്ക്രീം ആയിറ്റും ഇബട്ത്തിം കാട്ടിലും വെലായ്ക്കും അവടെ
ഞമ്മള് പോണത് കെ എസ് ആർ ടി സിലായോണ്ടേ യാത്രക്കെടയില് വൃ നി നിർത്തിയാണ്ട് കായ്ച്ചൊന്നും കാണാൻ പറ്റൂല്ല അങ്ങൻത്തെ പ്രശ്നണ്ട്
ഒന്നും കാണാൻ പറ്റൂല അത് ബസ് ഞമ്മളെ പിന്നെ സ്വന്തം വണ്ട്യേള് പോണമായ്ക്കല്ല ഇത് കെ എസ് ആർ ടി സി അല്ലേ അയില് ഓല് എവിടാ നിർത്ത്ണ്ച്ചാ അവിടെ പോയി എറങ്ങാനൊള്ള് പറ്റ
ആഹ് അതേമാരി ഞമ്മക്കേ പോണ സമയത്ത് കൊറേ സാനങ്ങളേ
ക്കൊക്കെ ബസ്സ് പോണണ്ടാവലേ കെ എസ് ആർ ടി സി പോണ് ണ്ടോ മൂന്നാറ്ക്കൂടൊക്കെ പോണ് ണ്ടോ
എല്ലാേട്ത്ത്ക്കൂടിം പോവ്ണ്ട്
എല്ലോട്ത്ത് കൂടിം പോ
പഷെ അമ്മളയിന് അപ്പോത്തിന് ഒ ഒറ്റക്ക് പെങ്കുട്ട്യാള് പോയി വരുമ്പോത്തിന് ക്ഷീണിക്കൂലേ
ആഹ് ഒറ്റക്ക് വരുമ്പോത്തിന് ക്ഷിണിക്കൂല്ലോ ആ പിന്നെ ഫുഡ് ഭക്ഷണം കാര്യങ്ങളൊക്കെ അമ്മള് ഇണ്ടാക്ക ക്കിക്കൊണ്ടോണ്ടിവെരും ഭക്ഷണൊക്കെ അമ്മള് ഇണ്ടാക്കിയാണ്ട് ആഹ് സ്വന്തം വണ്ടി ഞമ്മക്ക് ഓലോടൊക്കെ ഓലൊക്കെ വിവരം ചോയിച്ചിട്ട് ഏഹ് അമ്മക്ക്
അങ്ങനൊക്കെ വീട്ട്ൽ നിന്ന് അമ്മക്ക്ണ്ടാക്കാ
അങ്ങനെക്കെണ്ടാക്കാ
അല്ലെങ്കിന്നെ ഇന്നിട്ട് പിന്നെ ചോറ് അമ്മക്ക് പൊറ
ചോറല്ലെങ്കി മന്ത്യോ അല്ലെങ്കി ക പ്സേ അങ്ങനെന്തേലൊക്കൊന്ന് വെച്ചാ മതി ഇന്നാ സുഖാണല്ലോ ഇന്നാ പിന്നേ അങ്ങൻത്തൊക്കെ ബിര്യാണ്യൊക്കെ ആഹ് ഇങ്ങൻത്തെ എല്ലാർക്കുമ്പാടെ ട്ട് അണ്ട് പിന്നെ കൊണ്ടോയാ മതി എല്ലാരുമ്പാടെ അങ്ങട്ട്താക്കിയാണ്ട് നല്ല രെസാണ് ഒക്കപ്പാടെ ഒരുമിച്ച് പോവ്മ്പൊ
ഞങ്ങള് ഞങ്ങള് ഇന്നാള് എന്താ ഇന്റെ വേറെ അമ്മള് വേറൊപ്പം പടിച്ച ചെങ്ങായിച്യാളോപ്പം ഞങ്ങളെന്താ കാട്ട്യേറിയോ എല്ലാരുംമ്പാടെ പൊതിച്ചോറ് ഞാൻ ഇബട്ന്നൊര് പൊതിച്ചോറ് ഓല് അവ്ട്ന്നൊര് പൊതിച്ചോറ് അപ്പല്ല രസാല്ലോ പല
ആഹ് പല കൂട്ടാനും ആഹ് അങ്ങന് അതന്നെ ഞങ്ങള് ഇവട്ന്ന് പോയിനി ഞങ്ങള് ഇവട്ന്ന് എന്റെ വീട്ട്ന്ന് ഞങ്ങളെല്ലാരുമ്പാടെ പോയിന് അതേമാതിരിക്ക് പൊതി ചോറല്ല ഞങ്ങള് മന്ത്യാ വെച്ച് കൊണ്ടോയ്ന്ന് ഇത് വല്ല്യൊരിതില്
ആഹ്
അപ്പോ ഉം ഒഴ്ഞ്ഞ അമ്മള് സ്വന്തം വണ്ടില്ലല്ലേ പോണത് അപ്പൊ പിന്നമ്മള് ഒഴ്ഞ്ഞൊരു സ്ഥല തീര്ന്ന് അതൊക്കെ കഴിച്ച് നല്ല രസേന്നൂ അതൊക്കെറയാ അപ്പൊ കൂട്ടാൾത്ത്യലൊപ്പം പോവ്മ്പോ ഇതിലേറെ രസാക്കുമ്പറയും ഇമ്മളൊര്മിച്ച് കാണ കൊറെ ആയ്ലെ കണ്ടിട്ട് അപ്പമ്മക്ക് അവരെ കാണുമ്പോത്തന്നെ ഒര് സന്തോഷല്ലേ അവര് വിളിക്കാ അമ്മളിപ്പോ അങ്ങട്ട് വിളിച്ചെങ്കിലോള്ളൂ അവര് ഇങ്ങട്ട് വിളിക്ക
ആഹ് ആഹ അതന്നെ അയിന് ആർക്കും ഇപ്പം പണ്ടെത്താരി ഒഴിവില്ലേ
ആഹ് അവരിപ്പോ ഒരു നമ്മള് ഗ്രൂപ്പ് തുടങ്ങീനല്ലോ ഫസ്റ്റ് ആ ഗ്രൂപ്പ് പ്പില് എല്ലാരും ഞമ്മളെ ച്ചീസം ഇണ്ടായിനു എല്ലാരും വിവരങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ പിന്നെ അവരെ വിവരങ്ങളൊന്നും കിട്ടീല
ആഹ് അതൊക്കെ കാന്ണ അതിർപ്പം ഇണ്ടാവുള്ളു പിന്നെ ഇണ്ടാവൂല
പിന്നെ യാത്ര പോകാണ് പറഞ്ഞാല് ആഹ് ഗ്രൂപ്പിലെ എല്ലാരും അപ്പം മെയിനായിട്ട് കയറും അപ്പം എല്ലാരുംണ്ടാവും ആഹ് അത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് പോന്നാൽ പിന്നെ ആരും ഇണ്ടാവില പിന്നെ അതേമാക്ക് പിന്നെ ഞാമ്മള് ഒരൂസം കൂടുമ്പോ യാത്രയൊക്കെ പോകാണ് പറയുമ്പൊ പിന്നിം ഇണ്ടാവും അങ്ങനെണ് പിന്നെ ആരെയും കിട്ടൂല ആൺ ആൺകുട്ട്യാളൊക്കെ കണ്ട ഞമ്മളൊപ്പം പഠിച്ചിര്ന്ന ആൺ കുട്ട്യാളൊക്ക കണ്ടീന്ന് അവരോടൊക്കൊന്ന് ഗ്രൂപ്പിലെണ്ടെങ്കി അവരോടൊക്കെ ഒന്ന് പറഞ്ഞോണ്ടി ഞമ്മള് പോണ് ഇണ്ട്ന്ന് പറഞ്ഞപ്പോ ഇനി ഓലെ അറിയിക്കെണ്ടേറയെ
ഓലയിന് നമ്മള് കെഎസ്ആർ ടി സി ബസ്സിലായോണ്ട് ഓര് പോരൂല്ല
ആഹ അണുങ്ങക്ക് പറ്റൂലല്ലോ ഓല്ക്ക് നമ്മുക്ക് പിന്നെ നമ്മക്ക് ഓലെ കുട്ട്യാണ്ട് ഞമ്മക്ക് വേറെ ടൂർ ബസ്സില് നമുക്കൊന്ന് പോ പോകാം ആദ്യം നമുക്ക് പെണ്ങ്ങ പെൺകുട്ട്യാളെംകൊണ്ട് നമ്മുക്കൊന്ന് പോവാ
ആഹ പെൺകുട്ട്യാളെറ്റ് നമുക്ക് എടുത്ത് പോയി തരാൻ പറ്റുന്ന സ്ഥലത്ത് ക്ക പോയിരാം ഒന്നാമത് നമ്മൾ കുട്ടികളെ കൊണ്ടപോകണൊണ്ട പ്രശ്നം അല്ലെങ്കി നമുക്ക് ഇപ്പൊ ദൂരം പോണന് പ്രശ്നമൊന്നുമല്ല ഇവിടെ പരക്കാർക്കൊന്നും പ്രശ്നല്ല
ആഹ ആ അപ്പൊ ഞാൻ ആൺകുട്ടികള പ്പയിൽ കെ എ സ് ആർ ഡി സിയിൽ പോവലല്ലോ അപ്പൊ ഞാനാർത്തില്ല അപ്പൊ പിന്നെന്നാ പോലെ പറ്റൂല
ആഹ അതന്നെ ഓല പറ്റൂല മോന് പറിയ നിങ്ങ ക്ക് ഫ്രീയും ഞങ്ങൾക്ക് പൈസയും കൊടുത്താണ്ട് അത് നടക്കൂലന്ന് പറഞ്ഞണ്ട് പിന്നെ അവിടെ കച്ചാറാവും
ഓല്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ നമുക്ക് പെൺകുട്ടിയ നമ്മുക്ക് നമുക്ക് ഇത് വിളിച്ചാ നമുക്ക് വിളിച്ചാണ്ട് ഞമ്മക്ക് ഒലോഡ് നമ്മക്ക് പോകാേ പറയാ കുറെ ആൾക്കാര് പറയും ഞങ്ങൾ പോരൂല ഞങ്ങള് പറ്റൂല അങ്ങനെ പറ്റാത്തോലെ ഇടക്ക് ഞമ്മക്ക് ഏമിച്ചു വിളിച്ച്കാണ്ട് ഞമക്ക് കൊണ്ടുപോകുക
എല്ലരുപാട് നമ്മളെ ഒപ്പം പഠിച്ച ക്ലാസ്സത്തെ എല്ലാ കൂട്ടാരത്തിയാളെയും വിളിച്ച ഞമ്മക്ക് ഞമ്മളെ ഞമ്മളെ ബാച്ച് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആളില്ലേ ആ നമ്മെ കൂട്ടാരത്തി കുട്ടികളെ മാത്രം വിളിച്ച എല്ലാവർക്കും പാടെ വിളിച്ചാ ഒരു സൈസ് സ്വഭാവാക്കാരം എല്ലരുംണ്ട് ഇല്ലാണ്ട് ഇല്ലാ റഞ്കാണ്ട് പിന്നെ മൊത്ത അങ്ങട്ട് ഇല്ലാതാവും
ഉണ്ടാവില്ല ചിലർക്ക് അത്ണ്ടാവില്ല ചിലർക്ക് ചിലപ്പോ ചിലോല് പ്രസവിച്ചുകിടക്കേക്കാരം അങ്ങനെ ലോലും ഉണ്ടാവും ചിലപ്പോ
ആ അപ്പൊ നമ്മക്ക് കേൾക്കുമ്പോ ഇടങ്ങാറാണ്
ആഹ അപ്പം അപ്പ നമ്മുക്ക് കതിടല്ലേക്കാം
ആ നമ്മളെ നമ്മളാ കൂട്ടുകെട്ട
നമുക്കൊരു വേറെ ഒരു ഗ്രൂപ്പ്‌ ഉണ്ടാക്കാ എന്നിട്ട് അയില് നമ്മുക്ക് വേറെ ആൾ അയിലെ കുട്ടി ഒലെ ചേർക്കുക എന്നിട്ട് നമുക്ക് ഓലോഡ് ചോദിച്ചോക്കാ ണം. നമ്മക്ക് ഗ്രൂപ്പിൽ ആഡ് ച്യ്തക്കണ്ട് പറ്റുന്നോലൊക്കെ ഈ ഗ്രുപ്പിൽ ഗ്രൂപ്പിൽ പറയാൻ പറയാ ഹായ് ഒരു കൈ പൊന്തിക്കാൻ പറയാ ന്നട്ട് പോരുന്നോലൊക്കെ ഇന്ന പൈസ ആഹ ഇല്ലോല് പോരാൻ പോരാ ഇന്നാ പൈസ നമ്മക്ക് അതില് എഴുതി വിടാം
എല്ലാം പാട് കൂട്ടിയണ്ട് എത്ര ആകന്ന് പറഞ്ഞണ്ടേ ഒരു സുമാറ് കണക്ക് പറഞ്ഞടുക്ക
ബസിന് വേണ്ടല്ലോ അപ്പൊ നമുക്ക്ങ്ങനെ എന്തേലും അവിടുന്ന് എന്തങ്കിലുംങ്ങണേങ്ക ഇനിപ്പോ ഭക്ഷണം ഉണ്ടാക്കണെിലക്കെ അതിനൊക്കെ ഒരു ചിലവ് ഉണ്ടാവില്ലേ
ആഹ
യാത്ര പോ പോണിനി അപ്പൊ അയി നൊക്കെരു ചലവാണ് അപ്പൊ നമ്മുക്ക് ഇങ്ങനെ എല്ലാരുംമ്പടെ അവിടെ ചോയിച്ച് നോക്കിട്ട് നമ്മക്ക് വിവരം അറിഞ്ഞിട്ട് നമ്മുക്കാണ് പോക പോകുക
ആഹ അതന്നെ
അപ്പൊ നല്ലത് മൂന്നാർക്കല്ലേ നമ്മള് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമ്മുക്ക് അവിടക്ക്ന്നെ പോവുക ഏതായാലും മാഴ ചോരാതെ നമുക്ക് പോ പോകൂല അപ്പൊ നമുക്ക് മഴത്തന്നെയാണ് പോക എന്നാലും മയത്ത ഒരു രസം തന്നെ അടടെ കറങ്ങാനൊന്നും പറ്റൂല എന്നന്നും
ആഹ ഷേ മ്മളൊപ്പം പോണത് ആ വേറെ രസമാണ്
ആഹ നമ്മള ഒപ്പം പോണ രസമാണ് പിന്നെ നമ്മള് വീട്ടുകാരെക്കാട്ടിലും ഒപ്പം പോണത് നമ്മള് കൂട്ടുകാരികൾ പോകുമ്പോ തന്നെ രസംണ്ടാകുക ആടിട്ടും പാടിട്ടും ചാടിട്ടും ഒക്കെ രസനെയൊക്കെ ബസ്സില ആവും കൊണ്ട് ടി വി ഒക്കെ ഉണ്ടാവും കരുതുന്ന് ആടാനും ചാടാനൊക്കെ പറ്റും
പിനെ എന്താ കെഎസ് ആർ ടി സയില ആണ്ട നിന്ന തിരിയാൻ സ്ഥലം ഉണ്ടാവോ ടി വി പോയിട്ട് ഇരിക്കാ സ്ഥലം ഇണ്ടാകാവോ ഇപ്പൊ പെണ്ണുങ്ങ ഫുള് അയില് ല്ലേ കേയറന്ന്
ആഹ്പ്പൊ പെണ്ണങ്ങൾുള്ളള്ളായില്ലേ അമ്മക്കായിട്ട് ഒരു ബസ്സ് നമ്മള് ബുക്ക് ചെയ്യേണ്ടി വരും അതോളിപ്പപ്പോ നടക്കാ
ആ അങ്ങനെ എനിക്ക് തോ മൂന്നാർക്ക് പോണ കൊറെേ ബസ്സാളൊക്കെണ്ട് അങ്ങനെ ഏ മറ്റേ ഊട്ടി മൂന്നാർ ആ വാത്തക്കൊക്കെ പോണം അതിലൊന്നും വല്യ തിരക്കുണ്ടാവൂല ഇവിടെന്ന് കോയി കോട് അങ്ങോട്ടൊക്കെ പോ അങ്ങട്ടൊക്കെ പോണ സ ആഹ അപ്പൊ നമക്ക് ചങ്ങായിച്ചിയാളോടൊക്കെ പറയാ മൂന്നാർക്കാണ് അപ്പ ഇന്ട്രെസ്റ് കുറെ ആൾക്കാർക്ക് ഇൻറസ്റ്റ്ണ്ട് അങ്ങനെ പെരേലിങ്ങനെ അടിഞ്ഞോണ്ടിരിക്കല്ലെ
ആഹ് പെരിൽ അടച്ചോട്ടിരിക്കല്ലേ അപ്പൊ എല്ലാർക്കും ഇത് ഇണ്ടാവേ കാരണം ചില ആൾക്കാരെ ഭർത്താക്കന്മാര് ചിലോര് പുറത്ത് വിടൂല അങ്ങനെ എല്ലോലും ഉണ്ടാവും അപ്പോ ആ വി അങ്ങനെ വിടാത്തോരൂം ഇണ്ടാവും അപ്പോ ഓരൊക്കെ സമ്മതം ചോദിച്ചിക്കാണ്ടന്നെ നമ്മുക്കാണ് പോകാന്ന് പറയാ
ഇനി ഇല്ല ഒരാളില്ലാന്ന നമ്മളത് നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റൂല്ല ഒരാളില്ലെങ്കിൽ ഓള് ഓള ഒഴിവാ ക്കന്നല്ലാതെ
ആളീ വെക്കുന്നല്ലാതെ നമ്മക്ക് ഇല്ലാ ആൾക്കാരെം കൊണ്ടാന്ന് പോവനെ നമുക്കൊരു സുഖം കിട്ടും അപ്പൊ നമ്മുക്ക് പുറത്ത് പോമ്മ നമുക്കൊന്ന് ഇറങ്ങാലോ അറേം മറ്റേത് നമ്മള് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ചടച്ചിരിക്ക ക്കല്ലേ നമ്മള് ഓലി ഓടുക്കും കൊണ്ടോവൂല കാരണം ഓലി ആണുങ്ങക്കാവുമ്പോ കെലിയും പോകാലോ
ഏലും പോവാം ഓൽക്ക് ആരപ്പം പോവാ എപ്പ മണി വരാം അങ്ങനെയൊക്കെയാണല്ലോ
ആ ഒക്കെ അപ്പൊ അമ്മക്കൊരു തീരുമാനം എടുക്ക നമ്മള് തീരുമാനം എടു ത്ത്കാണ്ട് നമ്മളന്നെ പോകാന്ന് യാത്ര പോക നമ്മക്ക് കെട്ട സ്ഥലത്ത്ക്ക് പോകും
ആ ഞാനാദ്യം നമ്മള എന്താ ചങ്ങാഴ്ചയാള ഗ്രൂപ്പില് തൊടക്കേടാ ബാക്
ആഹ് ബാക്കി ഞാനും തുടക്ക ഇടുണ്ട് അതെ നീയാണ് ഹായ് വിട്ടുകാണ്ട് ഇങ്ങനെ ചോയിച്ചാ നമുക്ക് പോകല്ലേ ചോയിച്ചാ അപ്പൊ ആ പിന്നെ അവ മറ്റേ കുട്ടാരിത്തി ഇണ്ട് അറിയപ്പ എല്ലാരും പാട അങ്ങനത്തെ തുടങ്ങിട്ടാണ് പോവന്നെ
ആഹ് അപ്പൊ ഞാൻ ആദ്യം പറയാ
ആഹ് അപ്പ നിങ്ങൾ ആദ്യം പറയാ എന്നിട്ട് പിന്നെ ഞാനെന്റെ വീക്കീ കൂടെ അങ്ങനെ പറയാ ഉറപ്പ് പറയാൻ പറയാ നമുക്ക് ഈ ഇന്നന്നെ നാളെത്തന്നെ പോണം എന്നൊക്കെ പറയല്ലേ
ആഹ് അപ്പൊ പിന്നെ ഞാന് അയില് വരാട്ടോ വന്നിട്ട് ഇജു അതില് വേഗം വരണേ
ഞാനും അയില് വേഗം വര്ണ്ടേ അപ്പൊ നമ്മുക്കങ്ങ്ട്ട് ഒരുമിച്ചിട്ട് പോകാം
ആഹ് എന്നാ ഞാൻ ഞാൻ വാട്ട്സ്ആപ്പിൽ വരാം എന്നാ ഇജ്ജ് വാട്ടോ